ഹലോ കെ കേൾക്കുന്നില്ലേ
ആഹ ഇപ്പൊ കേക്ണ്ട് കേട്ടീരുന്നില്ല ഇപ്പൊ കേക്ണ്ണ്ണ്ട് ചായുടി ഒക്കെ കഴിഞ്ഞോ
കുടിച്ചിട്ടില്ല കുടിയ്ക്കണം ഇങ്ങൾ കുടിച്ചോ
ഞങ്ങള്തെ എനിക്ക് ചായ അത്ര ഇഷ്ടല്ലാത്ത ഒരാളാണ് വീട്ടില് ആരെങ്കിലൊക്കെ ഇണ്ടെങ്കിലെ പിന്നെ കുടിക്കാൻ നിർബന്ധം ഒള്ളു തനിച്ചായപ്പം കുടിക്കണ സ്വഭാവംല്ല പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മ പിന്നെ പ്രായായവരാണ് ചെല ദിവസങ്ങളില് കുടിക്കും ചെല ദിവസങ്ങളില് കുടിക്കുല്ല ചായ കുടിച്ച മൂത്രൊയ്ക്കാം മുട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ചെലപ്പം പിന്നാക്കാം ഇടും അങ്ങനൊക്കെ ആയിട്ട് ഇന്ന് കുടിച്ചിട്ടില്ല ആ മഴ താ ഇപ്പം പെയ്യ്ണ് ണ്ട്
ആഹ
ഉം ഇങ്ങളാടെ മഴണ്ടൊ
ഇല്ല്യ ഇപ്പൊ ഇല്ല്യ ഇന്ന് കൊറവെയ്നി ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയ്നിം
ആഹ ഇവിടെന്ന് നല്ല മഴേണ് ട്ടൊ ഇന്നിപ്പോ ആഹ വൈ ഇതൊരു ഉച്ചക്കേഷം മൂന്ന് മണിക്കേഷം നല്ല മഴയാണ് രാവിലൊക്കെ മഴ പെയ്യും പിന്നെ വെയ്ല് വരും അങ്ങനായിട്ട് ഇങ്ങനെ നിന്നെയ്നി ഇപ്പോ ഒരു മൂന്ന് മണി ക്കേഷം കണ്ടിന്യൂസ് ആയിട്ട് നല്ല കറുത്ത മേഘായിട്ട് ഇരിക്യാണ്
അയ് ശരി ഇങ്ങോട്ട് അത്ര കുഴപ്പൊന്നുംല്ല ചെറിയൊരിങ്ങനെ പൊടിച്ച് ച്ചില് പോലെ അങ്ങനെണ്ട്
ആഹ അയ് ശെരിയാ വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഹസ്ബൻഡ് ഉമ്മ
ആഹ
പിന്നെ അനിയന് അനിയന്റെ വൈഫ്
കൂട്ട് കുടുംബാണ്ല്ലേ ആയ് ശരി കുട്ടേളൊക്കെണ്ടാ
ആഹ ഒരു മോന്ണ്ട്
അഹ അഹ ചെറുതാവുലെ ചെറ്താ
ആഹ് മോന് എൽ കെ ജി പഠിക്ക്യാ
ചെറുതാ ശെരിയാ ആഹ മോന്റെ ബെഹളൊന്നും കേക്ക്ണില്ല ആട്ത് അടുത്തണ്ടാവല്ലൊലെ അതെലെ ശരിയാ അങ്ങനെ പിന്നെ വീട്ടി പോവാറില്ലേ ആഹ ഞാൻ മക്കള്ണ്ട് രണ്ടാൾണ്ട് രണ്ട് കുട്ടേള്ണ്ട് മോന് പോയിക്ണ് പി ജി കഴിഞ്ഞ് ജോലി ചെയ്യ്ണ്ട് പോയിട്ടതികായിട്ടില്ല രണ്ട് മൂന്ന് മാസം സായി രണ്ടാമത്തെ മോന് ഡിഗ്രി ചേർന്ന്ട്ടൊള്ളു
ആഹ ആഹ
ആഹ അങ്ങനായിട്ട് ഉമ്മണ്ട് നിക്കാണ്ട് അത്രക്ക ഇവിടെത്തന്നെ ആഹ ഇന്നത്തെ പരിപാടൊക്കെ കഴിഞ്ഞാ രാത്രിക്കത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞാ
ആഹ അതൊക്കെ രാവിലെ തന്നെ വൈകുന്നേരത്തെ ഒരു പരിപാടിയില്ല
ഇല്ല അല്ല ചപ്പാത്തി പണിണ്ടാ
ഏ അങ്ങനെൊന്നുംല്ല ചോറ്ന്നെ
തിന്നുലേ മീനൊക്കെ കിട്ടലണ്ടാ പിന്ന ആഹ് അതല്ലെ ശരിയാ
കുറവാണ്.
മോനങ്ങനെ ഫുഡ് കഴിക്കാ.
മോന് കഴക്കലൊക്കെ കഴിപ്പിച്ച് കൊടുക്കണം.
ആഹ ടൈം അങ്ങനെ പോവൂലേ.
ആഹാ ഭയങ്കര ഇതാണ്.
ആഹ ആ് ശരി അങ്ങനാണ് കുക്ക് ചെയ്യാതൊക്കെ എങ്ങനെ പുതിയതൊക്കെ ഉണ്ടാക്കോ. ഒക്കെ പരീക്ഷിച്ച് നോക്കോ ഉണ്ടാക്കൂല്ലേ.
ആഹ ഇഷ്ടാ കുക്കിംഗ ഒക്കെ ഇഷ്ടാണ് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ. ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇഷ്ടാണ്.
ആഹ് അപ്പ മഴയത്ത് ഓരോന്ന ഇങ്ങനെ പുതിയത് ഉണ്ടാക്കാനൊക്കെ തോന്നു മടിയാണ് നമുക്ക് ഉണ്ടാക്കിയ കഴകാൻ പിന്നെ അതിലൊക്കെ കമ്പനിക്ക് ഉണ്ടെങ്കി ഇന്നോലം ഉണ്ടാക്കും ഞങ്ങൾ.
ആഹ്
ആഹ് അതത. അങ്ങനെ.
നിങ്ങൾക്ക് ഇന്ന് കറി വെക്കാൻ എന്ത് കിട്ടി.
അത എനിക്ക് മീൻ എന്തോ ഒരു മീൻ ഒരു. ആവോലി പോലത്തെ വേറെ മീൻ ആവോലില്ലട്ടാ.
ആഹ്
ഒരു കറത്തോരു സാധനം തോലൊക്കെ ചെയീണ്ടതാണ് തൊലൊക്കെ ചെയീന്തിടുക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് നന്നാക്കാണ് കുറെ. ടൈം എടുത്താന്നക്കനാ കാരണം. അറിയാത്ത മീന ആകുമ്പ അത്ര നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവ എന്തൊരു കള്ളാവോ ആദ്യായിട്ട പേരും കേക്കന്ന്.
അങ്ങനെ മോന് വാങ്ങിച്ചു കൊണ്ട് വന്നത വൈകീട്ട് അപ്പൊ അത് കറി വെച്ച്. ഇലക്കറി വെച്ച് അങ്ങനൊക്കെ ആയിട്ട് ഇന്നത്തെ മെനു കൊണ്ട് കഴിഞ്ഞ്. നാളത്തെ പരുവ ആ അതെ അതെ. എനിക്ക് രാത്രി ചപ്പാത്തിപ്പണി ഉണ്ട് ഇക്ക ചോറ് തിന്നില്ല. പിന്നെ മോനക്കും ഇഷ്ടല്ല ചോറ്. ഇല്ലല്ല ഈഭക്ഷ അരി ചോറ് കയിച്ച വയറി ചാടന്ന് പറഞ്ഞിട്ടേ
ആഹ് ആഹ്.
പിന്നെ മോനക്കും അതത് തീരെ ഇഷ്ടല്ല സാധാ ഫുഡ് ആണെങ്കിൽ കഴിക്കൂല്ല. നേച്ചോറ വീടകത്തെ അങ്ങേനെത്ത വെക്കു.
എല്ലാടത്തും അങ്ങേനെ
ആഹ് സാധാ ചോറാ എന്ന് പറഞ്ഞിട്ട് നമക്ക് വിശപ്പു ഉണ്ടാവില്ല. എനിക്കിന്നും വിശക്കുന്നില്ല കൊറച്ച എന്റെ മതി കൊറച്ച് ഇ ഒക്കെ പൊന്തിച്ചു നോക്കിട്ടണ്ട് പോകും. അപ്പോ ഉണ്ടാക കുഭഭോനും ചപ്പാത്തി എങ്ങത്തോക്ക ഇഷ്ടം രവിലത്തെവെച്ചിട്ട ചേട്ട കഴിയാണ ചപ്പാത്തി കൈക്കും. അപ്പൊ അങ്ങനൊക്ക ആയിട്ടിങ്ങനെക്കോത്തി കഴിച്ചോളും ഞാനൻമ്മെ തിന്നുട്ടാ. നക്ക ഇണ്ടാക്കിത് കഴ നമ്മുക്ക് മടിയല്ലേ. ഉമ്മാക്ക് പിന്നെ ചോറങ്ങ നിർബന്തവും അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് രാത്രി. ഇ ചപ്പത്തിപ്പണി ഉണ്ട് രണ്ടാളും ഉണ്ടാക്കാ അത്തെ വണ്ടിയന്ന് പറഞ്ഞ പോലെ.
ഉ. വൈകുന്നേരം ചോറൊക്കെകുറവാണെ മാത്രം എന്തെങ്കിണ്ടാക്കല്ലാതൊന്നും അത് വേറെ എന്തെങ്കിലും പൊറാട്ട അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കും.
വാങ്ങിക്കൊള അഹ് അത് ശരിയാണ് എല്ലാർക്കും
ക്കക്ക് ഭയങ്കരയിഷ്ടാണ്.
ആഹ് ആഹാ ഇവടിയങ്ങനത്തനെ മോൻക്ക് പൊറാട്ട ഭയങ്കരയിഷ്ട്ട അതേലേ? അത് ശരിയാ ഇവിടങ്ങനതന്നെയാ പൊറോട്ട മോൻക്ക് ഭയങ്കരെഷ്ടാണ് അപ്പ പറയും പൊറത്തെ ഫുഡെന്തായാലും വേണ്ടില്ല
ആ അങ്ങനൊന്നും പറ്റൂല പൊറാട്ടക്ക് ഇഷ്ട്ടാണ് അപ്പങ്ങനെ വാങ്ങിക്കൊടുക്കും
അതേല്ലേ? അഹ് ശെരിയാ കറിയെന്തായാലും കൊഴപ്പല്ല്യലേ?
കറിയൊന്നും ഓന് കൂട്ടൂല അച്ചേക്ക് തിന്നും ചൂടുള്ള പൊറാട്ട
ആഹ് ആഹ് അഹ്ശരിയാ ആഹ് കറി ചെർതല്ലലേ? അപ്പ പിന്നെ കൊഴപ്പല്ല നമുക്ക് നമ്മളെ കടിണ്ടാക്കാട്ടിലും പണി കറിണ്ടാക്കാനാ രാവിലൊക്കെ എണീറ്റാല് കടിണ്ടാക്ക്ണാട്ടി യാദ്യം
ആ രാവിൽത്തെ ചായന്റെ കടിയൊരു ടാസ്കാ ണ് നമ്മള് രാത്രിയന്നത് ഇതാക്കി വെക്കണം അല്ലാതെ രാവിലെ നീച്ചിട്ട്
അതെ അതെ അതെ പിന്നമ്മളെ ആണുങ്ങളൊ വീട്ടിലൊക്കെ ഒമ്പതുമണി പെണ്ണ്ങ്ങള് മാത്രള്ള വീട്ടില് എന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റെയ്യ ഇത്ണ്ടാക്കി കഴിക്കേണ്ടെ വെച്ച്ട്ട് കറിയൊന്നുല്ലെങ്കിലും മീൻകറിയൊക്കെ വറ്റിച്ചാട്ട് കഴിക്കും ഇവടെക്കാക്ക്ന്ന് പറഞ്ഞ പത്തിരിയൊക്കെണ്ടാക്കിയാല് അയിക്കെന്തേലും കറികള് വേണോന്ന് പറയും ഗ്രീൻ പീസ് കറിയോ, മുട്ടക്കറിയോ, പച്ചക്കറിയാ, മീൻ കറിയോടത്രഷ്ടല്ല രാവിലെയൊന്നും കഴിക്കണട്ടാ അങ്ങനക്കായിട്ട്ങ്ങനാണ്ട് പോണ് ണ്ട് ഫുഡ്ണ്ടാക്കണേ വലിയൊരു ടാസ്ക്കാണ് ണാ എന്ന പറയുമ്പൊന്നുല്ലാ. പക്ഷെണ്ടാക്കിട്ട് കഴിഞ്ഞു വരുമ്പോക്കൊരു നേരാവും
ഇണ്ടാക്കിയ നന്നാവണം അപ്പളേ നമുക്ക് തിന്നാനൊരു തോന്നുള്ളൂ ഇവിടെ ചെലെ സമയത്ത് ഞാനെന്നെ വെച്ചാലും എനിക്ക് കഴിക്കാൻ തോന്നൂല ചെലപ്പോ മ്മള് ഇണ്ടാക്കിയാ ചെലപ്പോ നന്നാവൂലല്ലോ?
അതെ അതെ അത്ശരിയാണ്
ആഹ് അപ്പയെനിക്കെന്നെ പറ്റൂല ഇവടെ ഞാൻ വെക്കാണെക്കാളും രസന്റെ അനിയന്റെ വൈഫ് വെക്കുമ്പളാണ് കറിയൊക്കെ ടേസ്റ്റാവാ മീൻ കറിയൊക്കെ?
ആഹ് ഹാ
ചിക്കനെക്കെ ഓള് വെച്ചാലാ നല്ലതാവ ഞാന് ഈ ഗ്രീൻ പീസ്, കടല, ചെറുപയറ് അങ്ങനത്തൊക്കെ ഞാൻ വെക്കും
ആഹ് അഹ് ശെരി
ഇങ്ങനത്തെകോള് വെച്ചാലാണ് ഒര്ത് തോന്ന നമ്മക്കല്ലെങ്കിലും നമ്മള് വെക്കണേക്കാളും മറ്റുള്ളോര് വെ ക്കണ കഴിക്ക്ണാണല്ലോ നമ്മക്ക്ശ്ട ണ്ടാവുക ആ ബീഫ് അങ്ങനെുള്ളതൊക്കെ ഞാൻ വെക്കും ബിരിയാണി വെക്കും മന്തി വെക്കും.
അതെല്ലേ?
നെയ്ച്ചോറ് അങ്ങനെ
ഉം പിന്നെ ഹെൽപ്പിയ്യാൻ ഇള്ള കാരണം കൊഴപ്പല്ല രണ്ടാളും കൂടിയാവുമ്പോ പിന്നെ ആണ്ട് ആവുല്ലേ? അനിയന്റെ കല്യാണ കഴിഞ്ട്ടെത്രായി ആഹ് വീട് പണി നോക്ക്ണ്ടാ?
ആഹ് അമ്മള്ങ്ങനെ സ്ഥലങ്ങെനെ നോക്കി വെച്ച്
വെച്ചിട്ടുണ്ട്ല്ലേ? അള്ളാ ആഹിറത്തിലാക്കി തരട്ടെ അങ്ങനെ ഉം പിന്നെ ഞൻ അല്ല ഞാനൊറ്റക്കാണ് ഇക്കടണ്ട് രണ്ട് കുട്ടിയളും, ഉമ്മി ഞ്ഞങ്ങപ്പ ആ ഏഴാമത്തെ വർഷങ്ങളായി താമസിച്ചിട്ട് ആഹ് സ്ഥലല്ല സ്ഥലണ്ടായിര്ന്ന് അപ്പ പിന്നെ അപ്പയില് വീട് വെച്ച് അത് കാരണം വല്യ കൊഴ സ്ഥലം വാങ്ങിട്ട് വീട്ണ്ടാക്കല് വലിയ ടാസ്ക്ണ്
ആണ് അമ്മക്ക് സ്ഥലമായി ക്കണം ന്നട്ട് വീട് വെക്കണം അങ്ങനെ ഉം ആഹ്
അങ്ങനെ
അടെ മഴ പെയ്താ വെള്ളഎന്തെങ്കിലും നിക്കുവോ
ഇല്ല ഇപ്പ അന്ന് പ്രളയോക്കെ ണ്ടായില്ലേ ആ സമയത്ത് ത്തി പറഞ്ഞ പോലെ ഞങ്ങളെ ജേഷ്ഠന്റെ വീട് ഞങ്ങളെ വീടും അയിന്റെ രണ്ടിന്റെ നടുക്കൽ ഒരു തോടും തോ കൊർഒരു തോട് പോലെണ്ട്
ആഹ്
ആഹ് അപ്പ് അന്ന് ആ പ്രളയൊക്കെ ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ന് വെള്ളം നിന്ന് പിന്നെ ഇപ്പം നിന്നാലും ഒരു ദിവസം വെയില് വന്നാലും അട് വലിഞ് പോവും ഞങ്ങള് രണ്ട് വീടിന്റെ നടുക്കലായിട്ട് തോടുവരുണ്ട്
ആഹ് ആഹ്
അപ്പൊ അവിടെ മാത്രം മഴ പെയ്താല് അല്ലെങ്കി നിക്കൂല കേട്ടോ അവ റോഡിന്റെ സൈഡും നല്ല മണ്ണൊക്കെള്ള നല്ല ബേഗ് പറ്റുന്ന പക്ഷെ അടുപ്പിച്ച് മഴൊക്കെ പെയ്താല് വെള്ളം വലിഞ്ഞ് പോവാൻ കുറച്ച് പണിയാവും
ഉം നമ്മക്ക് ഇവിടെ പൊന്തിയ സ്ഥലായതുകൊണ്ട് അങ്ങനെ വെള്ളം നിക്കൂല
ഇല്ലല്ലേ
റോഡാണ് ഹ് മുറ്റം പൊന്തിയിട്ട് നമ്മള് വീടുള്ള സ്ഥലം പൊന്തിയിട്ടാണ് അപ്പൊ റോഡ് റോട്ടുമ്മ കൂടെ അങ്ങനെ കു കുതിയൊലിച്ച് താഴെ താഴെ ഒരു പാടണ്ട് അങ്ങോട്ട് പോകും വെള്ളം
ആഹ് ആഹ് ശരിയാ അങ്ങനെ അങ്ങനെ ചുവന്തമണ്ണാ അതാ പുഴിമണ്ണാ ച ചോന്ത മണ്ണല്ലേ ശെരിയാണ് എനിക്ക് പൂഴിമണ്ണാണ്
ആഹ് ആഹ് നിങ്ങക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാല് ണ്ടാവോ കോഴിച്ചിട്ടാൽ എന്തെങ്കിലോ ആഹ് നമ്മക്ക് ഇവിടെ വേ എന്ത് കു ത്തിട്ടാൽ മതി വേണ്ടായി വരും
മണ്ണിന്റിയാണത്
ആഹ് മണ്ണിന്റെ ആ ഒരുരിതാണ്
അവിടൊക്കെ സഞ്ചിയിലോ അല്ലെങ്കി ചട്ടിയിലോ അല്ലെങ്കി ഗോബാഗിലോ അങ്ങനെ ഒക്കെ ആക്കിട്ട് വെക്കണോ
ആഹ് ആഹ്
ത് എന്ത് കുഴിച്ചിട്ടാലും അതങ്ങട്ട് ഒരു ഉഷാറാവില്ല പിന്നെവെ പച്ചമുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പക്ഷൊക്കെ ഞാൻ സഞ്ചിയിലാക്കിട്ട് നന്നായി കാഴ്ച്ചിട്ടണ്ട്ട്ടാ
ആഹ് ആഹ്
അപ്പൊ അത് അതി ഗ്രോപേഗിലാക്കി വെച്ച കാരണം എന്തായിട്ടുണ്ട്
ആഹ്
താഴ്ത്തണങ്കിണ്ടാവൂല്ല ആഹ് എങ്ങനെ ചെടിയൊക്കെ ഇണ്ടോ വീട്ടില്
ചെടി കൊറെൊക്കെ കൊറച്ചൊക്കെ ഉണ്ട് എനിക്ക് അയിനോടൊന്ന് വലിയ ഇൻഡ്രസ്സ് റ്റില്ല ക്ക് ഇങ്ങനെ ഈ പച്ചക്കറി ഒക്കെ ണ്ടാക്കാൻ ഇഷ്ടാണ് മുളക് അങ്ങനെയള്ളതൊക്കെ ഇണ്ടാക്കലിണ്ട് കർമൂസ
ആഹ്
അങ്ങനത്തൊക്കെ അങ്ങനെ ഇഷ്ടാണ് അല്ലാതെ ഈ ചെടി തൊന്നും ഭയങ്കര നമുക്ക് ഇവിടെ കുറഞ്ഞ സ്ഥലാണെങ്കിലും മാവ്
ആഹ്
പേരക്ക പപ്പായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്
ഉണ്ടല്ലേ അയ്ശരി ആഹ്
ക്കു എല്ലാതും വേണ്ടാവും
ആഹ്
കൂടെ എന്താണ് അങ്ങനത്തൊരു
ഏരി ആ മണ്ണിന്റെ അ ചെല മണ്ണിലല്ല ആഹ് ആഹ് ആഹ് അപ്പൊ
ജസ്റ്റൊന്ന് കയ്യോണ്ട് കു ത്തിയിട്ടൊടുത്താ മതി അപ്പതന്നത് ഇതായി വരും ആഹ്
ക് ഇണ്ടായി കാണ് മ്പം ഒര് ഇന്ററസ്റ്റണ്ടാ
ആണ് ഒരു സന്തോഷാണ് ഇവടെന്റെ ഹസ്ബന്റ്നാണെങ്കിലും ഈ ചെടിയൊ. ത്ത് കുയ്ച്ചിട്ടുണ്ടാക്കണക്കാളും ഇഷ്ട്ടം ഈ പച്ചക്കറികളൊക്കെ ഇണ്ടാക്ക്. ക്ക്ണാണ് ഇഷ്ട്ടം മുപ്പര് പറിം അതാവുമ്പോ എന്തെങ്കിലും ഇല്ല്യാഞ്ഞാല്ങ്ങക്ക് പറി.
ആഹ് യമക്ക് അതിന്ന് പറ്ച്ച്ട്ടാണ്ടാ ക്കറിയൊക്കെ വെക്കുമ്പോ സന്തോഷ. ഷാണ് ഞമ്മളെ കയ്യോണ്ട്ണ്ടാക്കീട്ട്. ഇണ്ടായി കണ്ടിട്ട് കയ് ക അതോണ്ട് കഴിക്ക്മ്പോൻട്രസ്റ്റന്നേണ് ഞാന്പ്പോ. ക്കാട് പറി പർഞ്ഞൽത്ത് ഒരു തെങ്ങ് തൈ കുഴിച്ചിട്ട് ആറു വർഷായി ഏഹ്. ഇബടെ നെറയെ തെങ്ങ്ള്ള വീടാണ് ട്ട ഇൻക്ക് തെങ്ങ് നെറയ്ണ്ട് പക്ഷെപ്പ. ആദ്യത്തെ ആ തെങ്ങ്മെ ആദ്യായിട്ട് തേങ്ങ കായ്ച്ചപ്പൊ നമ്മള് കുയ്ച്ചിട്ട കാരണം.
ആഹ് ആഹ്.
എത്ത്കോണം തെങ്ങി തേങ്ങാ ഇണ്ടെങ്കിലും അത് പെ കായ്ച് കാണുമ്പോൾ ഒരു പ്രത്യേക. സന്തോഷം ഞമ്മൾ ഇണ്ടാക്കിയതെല്ലെന്ന് ആലോയ്ച്ചിട്ട് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചീ തെങ്ങ്.
ആ ഇങ്ങള് വളന്തെങ്കിലും ഇട്ട് കൊടുത്തീനോ.
മാ ഇത് വലെ ചാണപ്പൊടിയാ ന്തൊക്കെ ഇട്ട് ക്കെട്ടൊട്ത്തീന്. ആഹ് മറ്റെത്. നോർമ ത്തെങ്ങ്തൈയൊക്കെ കൊറേ വ നല്ല ഹൈറ്റിൽ പോയിട്ടല്ലാംണ്ടാവൊള്ളോ.
ആഹ് അത ഇതമ്മക്ക് എന്തെങ്കി ആവശ്യം ണ്ടാവുമ്പൊ നമക്ക്ട്. ക്കാ എന്തെങ്കി തോട്ടി എന്തെങ്കും കെട്ടി വലിച്ചാലൊക്കെ അമ്മക്കെട്ക്കൊക്കെ ചെയ്യാം. അമ്മക്ക് പിന്നെവ്ടെ തെങ്ങുവൊന്നുല്ല്യ.
ഇല്ലലെ.
ഉം ഞമ്മള് കൊറഞ്ഞ സ്ഥല ഇല്ല്യ അതൊന്നുല്ല്യ നമ്മ കൊറഞ്ഞ സ്ഥലൊള്ളു. മൂന്ന് സെന്റുള്ളു ഇവടെ അപ്പൊ തെങ്ങൊന്നും വെക്കാള്ളൊര്.
സ്പേസ് ഉണ്ടാവുല ആ സ്ഥലംണ്ടാവല അത് ശെര്യാ ആഹ്.
തേങ്ങക്കക്കെ ഭയങ്കര ബുദ്ധിമുട്ട്.
ആഹ് അപ്പൊ വാങ്ങിക്ക്യ ഉപയോഗത്തിനൊക്കെ വാങ്ങിക്ക്യാ ചെയ്യാ.
ട്ട്ന്ന് തറ ഇവ്ട്ത്തെ ഉപ്പന്റെ തറവാട്ണ്ട് ഇവട്ത്തെന്റെ അമ്മോശൻ കാക്കന്റെ. വീട്ട്ന്ന് തറവാട്ടില്ണ്ട് തെങ്ങ് അവിട്ന്ന് എളാപ്പ തേങ്ങൊക്കെ തരും.
താഹ്.
പിന്ന ഞാ അല്ലെങ്കിൽ ഇന്റെ വീട്ട്ന്ന് കൊണ്ടുവരോ അങ്ങനൊക്കെ ചെയ്യലാണ് ഇൻക്ക് മീനൊക്കെ കി ട്ടാത്ത സമയത്ത് തേങ്ങക്കൊക്കെ ബൈങ്കര ആവശ്യാണ്.
ആഹ് ആഹ് മീൻ കറി ഒന്നുംപ്പ തേങ്ങാപ്പാലൊയിച്ച് വെക്കലുണ്ടാവൂലല്ലേ. ആഹ് ഇവ്ടെ കൂടുതലും അങ്ങൻതന്നെ വെക്ക.
ഇണ്ടാവുമ്പൊങ്ങനെക്കെ
ആഹ് ഇഷ്ട്ടാവുലെ.
ആഹ്.
ഇവ്ടെ പിന്നെ തേങ്ങക്കൊന്നും ക്ഷാമല്ല പറമ്പ്ൽങ്ങനെ പർക്കാൻ പോലും വയ്യാ. ക്ക്ണ് അവ വെള്ളത്തിക്കൾങ്ങനെ പറഞ്ഞിരിക്കാണ് ഇനി ആരേലും ആക്കിട്ട് പർക്കണംന്നർഞ്ഞ്. കെഞ്ഞ് ഇഞ് മഴ പെയ്താ തൊക്കെ മൊള് ക്കല്ലോ വേഗം.
ആ ആ അപ്പൊ ഇന്നാ ശെരി ടൈമായിണ് ഓക്കെ.
സാണം.